ആഹ
കേൾക്കുന്നുണ്ടോ ആ പിന്നെ എന്ത ച ആ സുഖമാണ് ചാ ച്ച
ഉം സായഗടൊക്കെ കഴിഞ്ഞു
ഓക്കെ മക്കളൊക്കെ മന്ത്രി ഇവിടെ വെള്ളപ്പാണ്
ആഹ
ഉഹ
അക്കളക്ക് മദ്രസ് പോയി
വന്നിട്ടില്ലേക്കൂലേ
ഇല്ല അതാനാ ഇല്ല മുമമ്പേരക്കാവില്ല
അ ശരി അവിടെ മഴയണ്ടാ
ഉം ഇവിടെപ്പ മ
നല്ല മഴ ഇവിടെ മഴ നല്ല പെയ്യാ നക്കണ്ട് പെയ്തിട്ടില്ല
ഉം എത്രൊട്ടിയളാ
എനിക്ക് രണ്ട കുട്ടികള്
ഉഹ
ഉം
സ്വന്തം വീടൊക്കായോ ഉടി രണ്ടട്ടളന്നെ
ആഹ സ്വന്ത വിടായി
ഉം
ആ എനിക്കാ
എന്ത കൂട ആയിട്ടില്ല ഉ ഉ വീട് പണയിലാണ് വീട്ടില ആാരൊക്കെയല്ലേ
ഏ
ഉമ്മിപ്പൊക്കെ ഇണ്ടാവോ
വീട്ടിലില്ല ഉമ്മണ്ട് തറവാട്ടില
ആഹ
ഉ പിന്നെ വീട്ടിൽ പോകറുന്ന സ്വന്തം എന്റെ വീട്ടില് പോവാറുണ്ടോ
ഉം വീട്ടിലൊക്കെ പോയി എല്ലരുുംമായിറ്റൊക്കെ നന്ന് വന്നു കൊ പോാങ്ങായില്ലഓ ഇവടെ ങ്ങളിൽ മാത്രമേ പോ കൈള്ളൂ ഇപ്പ സ്കൂൾ മദ്രസൊക്കെ ആയില്ലേ ഉം
തന്നെ മക്കള എന്തായ പിന്നെ പോ പോക്കല നന്നു ഉ പിന്നെെന്താ കടുണ്ടാക്കി
അതിന്ന് ഓട്ടാട
ആ പിന്നെന്താ
ആസ്പദ എന്താ ചോലി
ഹസ്ബൻറ് ഇവിടെ വണ്ടീമലാ
ഉ ചോലിക്കൊ പോയല്ലേ പോയോ
ഏ
എന്റെ ഹസ്ബന്റ് തന്നേ പണീം വണ്ടീല്
ആഹ് ആഹ് ശരി ആ പോയിക്കണ് രാവിലെ തന്നെ പോയിക്കണ് ആഹ് പിന്നെന്താ ഞാന് പ്ലസ് ടു
ഉം
ആഹ്
അപ്പ എന്താ ജോലിയൊക്കെ നോക്ക്ണ്ടോ പ്ലസ്റ്റു വരേന്ന്
ആഹ് ഞാനൊരു ഓൺലൈൻ ആയിട്ട് ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്
ആഹ് എനിക്കത് താല്പര്യൊക്കെണ്ട് ജോലിക്കൊക്കെ പോകാന്
അതന്നെ കൊറേ നോക്കല്ണ്ട് ഓരോന്ന് ഇങ്ങനെ വീട്ടിലിരുന്ന്ങ്ങാണ്ടെന്നെ ചെയ്യാൻ പറ്റിയതൊക്കെ ങനെ നോക്കാർണ്ട്
ഓൺലൈൻ
ഓ ഓൺലൈൻ അങ്ങൻത്തെ ബിസ് അങ്ങൻത്തെ ഇഷ്ടല്ല ഒറേ ആളെ ചേർക്ക്ണ പരിപാടിയൊക്കെണ്ടല്ലോ അത് കൊറെേ അപ് വന്ന്ട്ട്ണ്ടായിരുന്നു അത് നോക്കാണ് ആ ആ കിട്ടൂല്ല
അആ പിന്നെ കൊറേ പെ പൈസിം കൊറേ പോകും അ അതന്നാ നമ്മള സമയം പോവുന്നല്ലാത ലാഭൊന്നുണ്ടാവൂല
ആഹ് മെൻക്കെടണ്ടല്ലോ ആഹ് ക്ഷമവാണം ശെരിയാണ് അയിന് ഇങ്ങനേണ്ട് സമയം വായിക്കുമ്പോ കാത്തിരിക്കണം
ഇന്നലെ മഴണ്ടേയിനൊ അവടെ
ഇന്നലെ നല്ല വെയിലേനി ഇന്നലെ മഴല്ലേനി ഇന്നിപ്പോ നല്ല മഴന്റെ ലക്ഷണണ്ട്
ഇവടിം അങ്ങനെ ഭയങ്കര മയക്കാറ്ങ്ങട്ട് വ വരും വന്നല്ലാതെ നല്ല മഴ പെയ്യുന്ന് വിചാരി കിട്ടു പക അത്ര അങ്ങട്ട്
ഇന്നലെ എന്താ ചൂട്ലെ
ഉം ഇന്നലെ ഭയങ്കര ചൂടേനി
ഔ
ഇപ്പൊ രാവിലെ ഒക്കെ മദ്രസ്കോവാനൊക്കെ കുട്ടെള് ഭുദ്ധിമുട്ട്
ആഹ് ബുദ്ധിമുട്ട്
നേരം വൈകിയോണ്ടാണ് സ്കൂള് ഇല്ലാത്തന്ന് കൊറച്ച് ഏ ഏഴര വരെ ഇണ്ടാവും
ആഹ് ആഹ് ന്നാ ഏഴേ മുക്കാൽ വരേ ഇണ്ട് വിടാന് വിട്ടിട്ടുണ്ടാവും മഴാണ്ട് വരുമ്പോത്ത്ന് എത്തിയാമതിയായിരുന്നു കൊടിം കൊണ്ടോട്ടില്ല രാവിലെ മഴല്ലാത്തോണ്ട് ത്തതോണ്ട് കൊണ്ടോവാൻ കൂട്ടക്കൂല
ആഹ് ഇന്ന് രാ ആഹ് ഇത് ആറ്മണിക്ക് പോണേ
ആറ് മണിക്ക് പോയി
ഇവടെ ഏഴരക്കാണ് സ്റ്റാർട്ട് ചെയ്യാ വല്ല്യകുട്ടെൾതാണ് ആ ആറ് മണി
ആഹ് ഓള് ഏഴാം ക്ലാസ്സിലാ
ഉം ഇവൻ രണ്ടാ രണ്
രണ്ടിലൊക്കെത്തി ആഹ് കഴിഞ്ഞ പ്രാവശ്യം വരെ ഏഴരക്കേനി ക്ലാസ്
ഉം
പിന്നെന്താ
രാവില ക്ലാസ്സാവുമ്പം അതാണ്ട് കഴിയും
ആഹ് കഴിയും മദ് സ്കൂൾ പോവാന് എല്ലാ ബസ്സ് ഏറ്റും ബസ്സില് അതിനെമുന്നെ നേരത്തെ വിട്ണോണ്ട് നേരത്തെ പോവാൻ പറ്റും ഇല്ലങ്കിൽ ഇപ്പം മദ്രറസ വിടലും സ്കൂൾക്ക് പോകലോകെ ഒ കോപ്പൊര് കതെണ് ആഹ് ഇതിപ്പോ നേര്ത്തെ വരന്നോണ്ട് ടൈമുണ്ട്
ആഹ്
പിന്നെന്ത്
ഇവടെക്കെ അട്ത്തന്നെ സ്കൂള്
ആഹ് ആഹ് തൊട്ട് എൽ പി സ്കൂ ഇവടെ ഇപ്പം കു ഏഴാം ക്ലാസ്സിലേക്ക് എത്തിയപ്പൊ നമ്മള് വണ്ടീല് പോണം
ആഹ്
ആഹ് ഇവടിം അങ്ങനെ ന്നെ നി എൽപി സ്കൂളൊക്കെ ചെറീ ക്ലാസ്സാ ഇപ്പൊ ഇവടെ എട്ത്തന്നേണ് പിന്നെ വിട്ട് അങ്ങട്ട് കീശേരി ആ വാത്ത്ക്ക് പോണം
ഹും രണ്ടു ണല്ലേ മൂത്താളാണോപ്പൊ രണ്ടില് പഠിക്ക്ണത്?
മൂത്താളഞ്ചില് ഉം
വീട്ടിലാരൊക്ക്ണ്ട് മൂത്തച്ചി ഇള
വീട്ട്ല് തറവാട്ട് വീടാണ് മ്മണ്ട് പ്പണ്ട് പിന്നൊരെളച്ചനുണ്ട് ഒരു നാത്തൂന് ഒരു മൂത്തച്ചി ഉം ഇല്ല ഇളേച്ചന്റെ കല്യാണം കഴിഞ്ഞില്ല ഉം
അ പെരനർച്ചാൾക്കാര്ണ്ടപ്പൊ
പെരേല് ആ നാത്തൂന് നാത്തൂനെന്നെ ള്ളൂ നാ ത്തൂന് രണ്ട് കുട്ട്യാളാ അത്പ്പൊ ട്ടിച്ചോട്ത്ത് പോയി ഉം
ആ പിന്നാരുല്ല മു മൂത്തച്ചിക്ക് മക്കൾണ്ടോ ആ വീട്ടിലൊരാളായാല്
ഉം ഒക്കെ എട്ത്തെന്നെ ആ ഓലെ വിട് പണിയൊക്കെ കയ്ഞ്ഞതാണ്
ഏ പ ആ പാർത്തിട്ടുണ്ടാവൂലല്ലേ
ഉം ഓരൊക്കെ അങ്ങനെണ് വിട്ട് പോകാനും സമ്മയ്
അയക്കൂല ആ ചെലോ ആ സ്ഥലത്ത് അങ്ങനെണ്ട് വ്ട്ത്തത് എല്ലൊരുമിച്ച് നിക്കണം
ഒരു ഒത്തൊരുമേണ് ർയും ഇപ്പ പറയും ഞങ്ങള് മരിച്ചാലും ഇവിടെ ഒത്തൊരുമേല് നി ക്കണം പറയും പെരുന്നാളും ആ പെരുന്നാളും ഇതൊക്കെ കയ്ച്ചാനെ ക്കെല്ലപ്പളും അങ്ങോട്ട് പോക്കും വരവൊക്കെ വാണട്ടോന്ന് പറയും
ആ ഞങ്ങൾത് ള്ളെ ഒരു കോമ്പൗണ്ട് തന്നെ നല്ലാര വീട്
അഞ്ചൻ ഉം മുതച്ടെ ഇവിടെ അടുത്ത് തന്നെ യങ്ങൾത് കൊർച്ചങ്ങട്ട് ഉ ഉത്ത്ല്ലെങ്കിലും കൊർച്ചങ്ങട്ട് തായോട്ട് പോണം. ഉം കുട്ട്യെളൊക്കെ പിന്നെന്താ മറ്റൊ മറ്റേ ത്രേലാ പഠിച്ണെ എന്റെട്ട്യെള്
പാ പ്ലസ് വണ്ണില് പ്ലസ് റ്റൂല്
ഉം വെല്യട്ട്യായിനെല്ലലെ പെൺകുട്ടിയാ
രണ്ട് പെൺകുട്ടിളെന്നെ
ഉം
കൊഴപ്പൊന്നുല്ല ആഹ് കൊഴപ്പൊന്നുല്ല തെ റാഹത്തായിട്ട് ഇതുവരെക്കും
ഉം
ഉ പിന്നെന്താ
പി എന്ത
ഉം ചോറ് എ കരക്കാനൊക്കെ കിട്ടിയാ
ചോർ റപ്പന്ന് വായായോണ്ടേ പൊതുവേ മടിയാണ് തോരച്ച മഴ പെയ്താ റോമന് ഇങ്ങ ഇരിക്കാനൊക്കെ പോതി ആഹ യത പിന്നെ ചായക്കടിന്ന
വേണ്ട ആ ആ മക്കള ചായപടിച്ചിട്ടാവുംത്ര സുഖംല്ല
ഉ ഉ ഉ വത്തന്നപ്പ പ്പളൊക്കെ ഉണ്ടായോണ്ട് ഇന്നെ ഇന്നില്ലെങ്കിലും സ്കൂളിന്റെ നേര ആകുമ്പോത്തന് എല്ലാം ആക്കി വക്കും ചോറും കറിയും ഒക്കെ
കൊണ്ട്പോകലല്ല ചോറ് വ കൊ
അല്ലല്ല കൊണ്ടപോലൊന്നല്ല ആ നേരത്തെ കഞ്ഞിക്ക് കൊടുക്കണെങ്കില് നീ വിേഷം പടിയത്തെ അരിയാണല്ലോ അപ്പൊ പെട്ടെന്ന് ആളും ചെയ്യും ഉ പി രണ്ടു പേരായി കി വക്കുക ചെയ്യൻ
ആ വൈകുന്നേരത്തിന് വേറെ വക്ക ചെയക്കാറല്ലേ ഉം
പിന്നെ വെറകും കുറവാണ് മഴയാണ് കത്തുല അത്രയും എന്തരു ബുദ്ധിമുട്ടര് അടുപ്പ് മണ്ണണ്ണ ഇണ്ടായിട്ടും കാര്യല്ല
ഗ്യാസ്മേലാണ് പുള്ള തീ പിടിപ് ക്കാ മതി എത്തു ആഹ് വെറകൊക്കെ കണ്ടമാന ഉണ്ട് പക്ഷെ മതി ആഹ് ആഹ് ഇവിടെ തോട്ണ്ട് ഇല്ല അപ്പൊ ഇം പോലെ വെറകൊക്കെ ഉണ്ട് ഏഹ്
റബ്ബർ തോ
അല്ല നമ്മുക്ക്നെ ഇള്ള നമ്മളതിലുള്ള സ്ഥലത്തില് തെങ്ങും തൊക്കെ തെങ്ങ് ഇണ്ടായൽ തന്നെ കൊതുമ്പും ക്കെഇണ്ട് ആഹ് കൃഷില്ല തെങ്ങ് ഇതൊക്കെ ഇണ്ട്
ഇവിടെ ഇനി കൃഷിയൊന്ന് ചെയ്യാൻ വയ്യ പന്ന്യേളോണ്ടേ
അയ് ശരി
ഭയങ്കര പന്ന്യേള ശല്യ ഇപ്പൊ ഈയിടായിട്ടൊന്നും കാണ കാരണം എന്താ കൃഷിയൊന്നും ഒന്നും നടയല്ല
ആഹ്
ഇനിയിപ്പ എന്തേലും നട്ടാല് അഹ്പാ വെളവെടുപ്പിന്റെ പാഗ ആഹ് ടൈമിലാണ് വെരും
വെരൊള്ളൂ ആ ശെരി
ഉം അപ്പൊ പിന്നെ ഇപ്പ കൃഷി ചെയ്തിട്ടൊന്നും കാര്യമില്ല ചോെച്ചിട്ട് ഇ ചെയ്യല്ല
ആഹ
രാഗം കൊണ്ട് കളച്ചിട്ട് വരെ
എടങ്ങാറല്ലേ
ഉം അദ്രസ്കണമട്ടിയക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പ ഇങ്ങനെ ഇപ്പ രാത്രി അതലൊന്നുമ ഇല്ല
പേടിയാണ്
ഉം കൂട്ടത്തോട് ഒഴവിയ്പടെേ ഇതൊക്കെ നമ്പർ പട്ടാണ്
പിന്നെ
പണ്ടിക്ക കപായ മണ്ടി എത്രയും ഇവിടെക്കെ ആക്സിഡന്റ് ഉണ്ടല്ലേ വണ്ടീന്റെ കൊണ്ടക്ക് പന്നികൾ ചാടിയിട്ട്
ആ
പിന്നെ നായക്കന ചെല്ലണ്ടോ
നായ ഇന്തപ്പോ മഴ ഇതുകൊണ്ട് അതന്നൊ മദ്രസ്സക്ക് ഞാൻ ആക്കി കൊടുക്കലാണ് പേടിയാണ്‌ ആറ മണിക്ക് പോണോണ്ട് ഭയങ്കര പേടിയ
ആഹ
ആഹ് ഉം നേരത്തെ നമ്മുക്ക്െന്നെേച്ച വരുമ്പോ തന്നെ എനിക്ക് പേടിയ ചിലപ്പോ ഉളപ്പുണ്ടെങ്കിൽളപ്പാക്കക്കി കൊടുക്ക വേണ്ടി നമ്മൾ നടന്ന പോകുമ്പോൾതേ ചാറാ ഉ
ഏ അത്തെങ്ങനെ തള്ള തറന്നുകൊണ്ട്ന്നെ പോവല്ലേ കണ്ടാൽ തന്നെ നമ്മുക്ക് തന്നെ പിന്നെ മക്കളെ കാലത്തി പറയാനണ്ടാ ഓ തിരിച്ച് വീട്ടൊക്കെ എത്തോളും ബേജാറ തന്നെയാണ്
ഉ അന്നത്തെ കാലത്തൊക്കെ നായ്ക്കള ഉണ്ടെങ്കിലും ഒന്ന് ല്ല അടുത്ത കൂടെ പോ പോള്ളൂ എന്നാലും പേർച്ച് വെർച് ഇത് പോലെ അന്നരു കൊറേ നടക്കാണ്ടാവല്ലോ മദ്രസ്ക്ക്‌ പിന്നെ അടുത്തൊക്കെ മദ്രസ ഇണ്ടായോണ്ട് ആഹ് എന്നാ ശരിട്ടോ
അന്നാ ആയിക്കോടന്നാ ശെരി